കവോ ഹലോ
ഹലോ കേൾക്കാൻ കഴിയ്ന്ന്ണ്ടോ ക്കാൻ കഴിയുന്നുണ്ട്
പിന്നെ എന്ത്
പിന്നെ എന്ത് ചെയ്യുവായിര്ന്ന് നീ ഏ ഞാൻ എനിക്ക് കൊറച്ച് പഠിക്കാനുണ്ടാര്ന്നെടീ അപ്പോൾ നോട്ടൊക്കെ നോക്കിക്കോണ്ടിര്ന്നയാ ഞാൻ ഹിസ്റ്ററിയാടി ചരിത്രം ഏ പ്രധാന വിഷയത്തിന്റെത് തന്നെ മൂന്ന് ഏ വിഷയങ്ങൾ നമുക്ക് പഠി പഠിക്കാനൊണ്ട് ഇതാണ് ഞാൻ പറ്ഞ്ഞെ കേരള ചരിത്രൊണ്ട് അതോലെ ഇന്ത്യൻ ചരിത്രൊണ്ട് അങ്ങനെ പല ഏ അതുപോലെ തന്നെ റീകൺസ്ട്രി എക്ക് റീകൺസ്ട്രറ്റിൻ ദ പാസ്റ്റ് അങ്ങനൊരു പേ പ്പർ അതിനകത്ത് പ്രോജക്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഗവേഷണ രീതികളെ പറ്റിയിട്ടും അത് അതിനെ പറ്റിട്ടൊക്കെ പറയുന്നെ ഇന്നമ്മുക്ക് പ്രോജക്റ്റൊക്കെ വരൊല്ലോ ഡിഗ്രി അവസാന ആവുമ്പഴത്തേന് പോവുന്നുള്ളൂ സി കോച്ചിങ്ങിന് പോവാനാണ് വിചാരിക്കിന്നത് നീ എങ്ങനാ പോയ പി ജിടെ സബ്റ്റഫിക്കറ്റൂടെ കിട്ടും പക്ഷെ എനിക്ക് ഏ പി ജി എടുക്കുന്നതിനോട് താല്പര്യ ഇല്ല. അപ്പം എനിക്ക് വേറെ എന്തെങ്കിലും പഠിച്ച് എങ്ങനെങ്കിലും പെട്ടെന്നൊരു ജോലി കിട്ടണം എന്നുള്ള രീതിയിലാണ്. ഏ പ്രായം പോവല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തി ച്ചത്
ഉം വീട്ടുകാര്ങ്ങനെ കൊറച്ചാലോചന കൊണ്ടുവര്ണ്ട് ക്ഷെ എനിക്കിപ്പഴേ താല്പര്യൊന്നുല്ല എനിക്ക് ഒരു രണ്ടായിരത്തി ഇരുവ
അത് അങ്ങനാണല്ലോടി നമ്മള് കൊറച്ച് വയസാവുമ്പഴത്തേനും പല ഭാഗത്തു നിന്നും അങ്ങനെ വരാറുണ്ട്
ആ നമ്മുടെ വീട്ടാർക്ക് താല്പര്യല്ലേലും നാട്ടുകാര് കൊറ്ച്ച് കൊറ്ച്ചൂടെ നല്ല ശുഷ്കാന്തിയുള്ളവരാ
ആ അത് നീ പറഞ്ഞത് ശരിയാ യാ എന്റെ ഇല ട്ടിക്ക് പേപ്പർ സത്യം പറയട്ടെ എനിക്ക് അത് ഓർമ്മയില്ല ആ കേരള ഹിസ്റ്റ്രി ഓ സോറി സോറി കേരള ഹിസ്റ്റ്രറി ആ പിന്നെ നീ വി എ സി യൊക്കെ എടുത്തേക്കുന്നത് വി എ സി എന്ന് പറഞ്ഞ വാല്യു ആഡഡ് കോഴ്സ് ആ ഒണ്ട്ണ്ട് ഒന്ന് ആ പൊളിറ്റിക്സും ഒന്ന് മലയാളവായി തേക്കുന്നേ ആ അതും മലയാളം എടു ത്തേക്കുന്നെ നവ മാധ്യമങ്ങള് അതിനകത്ത് നമ്മുടെ ഈ മാധ്യമങ്ങളുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതൊക്കെ അങ്ങനെയുള്ള പുതിയതും പിന്നെ നമ്മുടെ പണ്ടത്തെ മാധ്യമങ്ങളൊണ്ടല്ലോ ടെലിവിഷൻ, റേഡിയോ, പത്രം അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ അതില് ഓരോത്തിലും വന്ന മാറ്റങ്ങള് അതിനെ പറ്റിട്ടൊക്കെയാ അതിനകത്ത് പഠിക്കുന്നത് മാധ്യമ നവമാധ്യമ പഠനം അങ്ങനാണ പേപ്പറിന്റെ പേര്
നിനക്ക് സത്യത്തി ഈ ഫോർ ഇയർ ഡിഗ്രി ഇഷ്ട
ആ ആ എനിക്ക് തോന്നിയിട്ടുള്ള ഇച്ചിരൂടെ എളുപ്പമായിട്ട ട്ടാ എനിക്ക് തോന്നിട്ടുള്ളെ നേരത്തെന്നൊക്കെ വെച്ചാ പരീക്ഷക്ക് എത്ര എൺമ്പത് മാർക്കിന് പരീക്ഷ എഴുതേണ്ടേ മ്പതാണോ എനിക്ക് അറിയത്തില്ല കൃത്യവായിട്ട് ച്ചു പതിനഞ്ചു മാർക്കിന്റെ ആ പതിനഞ്ചുമാർക്കിന്റെ ഒരു വലി ലിയ ചോദ്യം തന്നെ ഒണ്ടാരിക്കും അപ്പൊ പതിനഞ്ച് മാർക്ക് കിട്ട കിട്ടണൊങ്കി ആഹ്‌ ഡിഗ്രി തലത്തിലാകുമ്പഴ്ത്തേനും കൊറേ എഴുതണം പക്ഷെ നമ്മടെ ഈ ഇപ്പോഴ്ത്തെ ഇത് വെച്ച് നോക്കുവാണെങ്കി നമുക്ക് ഇരുപത്തെട്ട് മാർക്ക്, അമ്പത്താറ് മാർക്ക്, നാപത്തിരണ്ട് മാർക്ക്, അങ്ങനെയൊക്കെ ആയോണ്ട് കൊറച്ച് സമയഒള്ളൂ എന്നാ കൊറച്ച് എഴുതിയാലും മതി അതുപോലെ തന്നെ പഠിക്കുന്നത് തന്നെ അവര് തരു സിലബസ് അത് തന്നെ കൊറച്ച് കൊറവ് എന്ന് വെച്ചാ പണ്ടത്തെ അപേഷിച്ച് കൊറച്ച് കൊറവായിട്ട് എനിക്ക് തോ ന്നിയിട്ടുണ്ട് പഷേ ഇതിന്റെ കൂടെ പിജിയുടെ വരുമ്പം ഇത് ഉപകാരപ്രദമാണോ എന്ന് എനിക്കറിയില്ല
പക്ഷെ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ലല്ലോ കാരണം ഓരോ സെമ്മിലും നമ്മളിഷ്ടമുള്ളതല്ലേ എടുക്കുന്നത് കാരണം നമുക്ക് പഠിക്കേണ്ടതും കോഴ്സായിട്ട് മേജറായിട്ട് വരുന്നതും പിന്നെ നമ്മൾ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതും അപ്പം പിന്നുള്ളതിനെ നമുക്ക് ഇത് ഉപകാരപ്പെടുമോന്ന് ചോദിച്ചാ എനിക്ക് അറിയത്തില്ല
ആഹ് അത് ശെരിയാ അങ്ങനെ ഞാനും ചിന്തിക്കാറോണ്ട് ഇനി തുടർന്ന് പഠിക്കുമ്പോ ഇത്രയും പഠിച്ചാ മതിയോ എല്ലാം ഓക്കെയാണോ രണ്ട് വർഷം പഠിക്കാതെ ഒരു വർഷം മതിയോ എന്നൊക്കെ സംശയം എനിക്കൊണ്ട്
അത് മാത്ര ത്രല്ല ഇനിപ്പോ പുതിയ സർക്കാര് വരുമ്പോം ഡിഗ്രിക്ക് ആറു മാസത്തെ ഇന്റേൺഷിപ്പ് ആകാവുന്നന്ന് കേക്കുന്നു സത്യമാണോ അറിയത്തില്ല
ആ ഞാനും കേട്ടാരുന്നു ഇനി ആറു മാസം ആവും ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന കേട്ട് എനിക്കും അറിയത്തില്ല അതെങ്ങനാരിക്കും അപ്പൊ ഇപ്പോഴത്തെ രീതിയൊ ക്കെ മാറുവാരിക്കും അങ്ങനെ ആവുവാണെങ്കി പക്ഷെ കറക്റ്റായിട്ട് ഒരു സ്ട്രക്ചറില് അവര് പോവാണെങ്കില് ആഹ്‌ പഷേ ഫോർ ഇയർ നല്ലെയാരുന്നു പക്ഷെ ഇതിനൊരു കറക്റ്റ് സ്ട്രക്ചർ ഇല്ല ആ അത് നി പറഞ്ഞത് ശെരിയാ നമ്മളെ പഠിപ്പിക്കുന്ന സാറന്മാർക്ക് തന്നെ ഒരു ധാരണയില്ല ഞങ്ങൾക്കാണെങ്കി ഇപ്പൊ ഇലക്ടീവ് രണ്ട് സെമ്മില് ഞങ്ങള് റി
പേപ്പറ് എടു
പേപ്പറെടുത്ത് ആഹ് ഇനിയുള്ള സെമ്മില് റിന്യൂബിൾ പഠിക്കണമെങ്കില് കൊറെ ഇക്യൂപ്മെന്റ്സ് ലാബൊക്കെ ചെയ്യണം കോളേജിന്ന് അധികായിട്ട് വാങ്ങണം ക്ക്ന്നോർക്ക് അതിനുള്ള കാശൊന്നും കാണത്തില്ല ഉം അത് പറഞ്ഞത് ശരിയാ ഞങ്ങടെ ഇലക്റ്റീവ് മാറ്റിയിട്ട് ഞങ്ങ ഈ എലക്ടീവ് എട്ക്കാൻ പറയും കെമിസ്ട്രി ബേസ് ഒള്ള എന്തെങ്കിലും എലക്ടീവ് ആണല്ലേ സാറ്മ്മാർക്ക് ഉം ഉം എനിക്ക് ഈ കോഴ്സിനോട് ഒരു താൽപര്യല്ല അത് നീ പറഞ്ഞത് ശരിയാ എന്ന് വെച്ചാൽ നമ്മളല്ലേ ആദ്യമായിട്ട് ഈ എഫ് യു ജി പ്പിലേക്ക് വന്നത് അപ്പം ആർക്കും കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും അതിനുള്ള പരിചയം വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ അവർക്കായാലും ഇപ്പം സിലബസില് മാറ്റം അതുകൊണ്ട് അവരും ഇപ്പം പരീക്ഷ ഏഹ് സമയത്തില് മാറ്റം എല്ലാത്തിലും മാറ്റം വന്നല്ലോ അപ്പം അവര് കൊറേ നാളുകൊണ്ട് ശീലിച്ചതിൽനിന്ന് മാറ്റം വന്നപ്പോ അവർക്കും സംശയങ്ങളുണ്ട്
കാരണം അവര് പഠിപ്പിക്കാത്ത ടോപ്പിക്കായോണ്ട് അവർക്ക് അറിയത്തില്ല ഇപ്പം സോളാർന്ന് പറഞ്ഞ ഒരു പേപ്പർ ആണെങ്കി സോളാർ പാനലിനെ കുറിച്ച് വേണ്ട സ്ട്രക്ചർ ഈ ഡീറ്റേൽസ് ഒന്നും അത് പഠിച്ചിട്ട് പോലും ഇല്ല അപ്പം ഒബ്യവെസ്ലി അവരത് പഠിച്ചിട്ട് വന്നിട്ട് വേണം നമ്മളെ പഠിപ്പിക്കാൻ അവർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടാ
അത് ശരിയാ ഐഡിയ ഇല്ല പിന്നെ ഈ സെമ്മി
മൂന്നാം വർഷത്തില് വരുമ്പം മൂന്ന് മേജർ പേപ്പറും രണ്ട് ഇലക്റ്റീവ അത് ഒന്ന് വണ്ണും ഒന്ന് ടൂവും ഒന്ന് പ്രാക്ടിക്കലൊള്ള പേപ്പറും ഒന്നും പ്രാക്ടിക്കൽ ഇല്ലാത്ത പേപ്പറ്ന്നാ
സ് പേപ്പറ് ന്നാ പറഞ്ഞത് ആ നിങ്ങക്ക് പ്രാക് റ്റിക്കല് വരും പക്ഷെ ഞാൻ ചരിത്രം ആയോണ്ട് എനിക്ക് ഉം ഇങ്ങെ തിയറിയാണ് വരുന്നേ
അപ്പൊ നീ മൂന്ന് വർഷേ പോന്നോള്ള്
ആ ആണടി എനിക്ക് അതിനോടാണ് താല്പര്യം എനിക്ക് ഏന്ന് വെച്ചാൽ ഏഹ്‌ കോളേജൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് കൊഴപ്പൊന്നുല്ല എങ്കിൽ പോലും ഞാനത് ആദ്യമേ തീരുമാനിച്ച കാര്യം തന്നാ മൂന്ന് വർഷേ പോകുന്നുള്ളൂ ഏഹ്‌ നാല് വർഷം പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു നമ്മളിവിടെ പഠിച്ച മിക്കവരും എനിക്ക് തോന്നു മൂന്ന് വർഷം ചെലര് നിർത്ത്ന്ന് തോന്നു എല്ലാരും പി എസ് സിക്ക് പോകാൻ പ്ലാനുണ്ട് ആ എന്ന് വെച്ചാ എനി നമ്മടെ വയസ്സും കൂടെ നോക്കണല്ലോ അപ്പം ഞാ എനിക്ക് റിസർച്ച് ഒന്നും ചെയ്ത് പോകാൻ താല്പര്യല്ല അപ്പൊ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്തെങ്കിലും ഒരു ജോലി എന്നേ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡിഗ്രിയുടെ പൂർത്തിയാക്കുമ്പോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കഴിയുമല്ലോ ഇപ്പൊ എല്ലാവർക്കും ഏറ്റവും എല്ലാവർക്കും പറഞ്ഞത് ഡിഗ്രി എങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് ഡിഗ്രിക്ക് പോയത്
നിനക്ക് ഹിസ്റ്റ്റി ആകുമ്പം ഡിസ്റ്റന്റായിട്ട് എട്ത്തത് ഇത്പ്പൊ ഞാൻ കെമിസ്ട്രി ആയാേണ്ടാ ഞാൻ ഡിസ്റ്റന്റായിട്ട് എട്ക്കാതെ പോയത് എനിക്ക് സയൻസബ്ജക്റ്റിനോട് ഇഷ്ടായ്ര്
എനിക്ക് പറ്റിയൊരു അബദ്ധവാ അത് എന്ന് വെച്ചാ ഡിസ്റ്റന്റായിട്ട് എട്ത്താ മതിയാര്ന്നു അങ്ങനെയാണെങ്കി അതിന്റെ കൂടെ പിഎസ്സിയും കൂടെ പഠിക്കായ്ര്ന്ന് പക്ഷെ ഇപ്പം എന്നും പോയി വരുന്ന കൊല്ലത്ത് വരെ പോവുക എന്നുള്ളത് ഒരേ പ്രശ്നവാണ് എന്നും പോയി വരുന്നതോണ്ടന്നെ നമ്ക്ക് പിഎസ് യിലോട്ടാെന്നും ശ്രദ്ധിക്കാൻ കഴിയ്ന്നില്ല ഡിസ്റ്റന്റായിട്ട് എട്ത്തിര്ന്നെങ്കി എന്നും പോവുകയാെന്നും വേണ്ടല്ലോ അത് മതിയാര്ന്നെന്ന് എനിക്ക് ഇപ്പ തോന്ന്ന്നുണ്ട്
നീ ഇപ്പൊ പിഎസ്സി പഠിക്ക്ന്നുണ്ടോ
ആ ഞാനിപ്പോ ശനിയും ഞായറും മാത്രം ഒരു രണ്ട് മണിക്കൂറ് നേരത്തേക്ക് ഇവ്ടെ അട്ത്തൊരു സ്ഥാപനത്തില് ഫ്രീ ക്ലാസ്സുണ്ട് അപ്പൊ അവ്ടെ കൊറച്ചു കുട്ടികളേ ഒള്ളൂ ഇപ്പം ശനിയും ഞായറും മാത്രേ രണ്ട് മണിക്കൂർ വീതം ഉണ്ട് അപ്പം അവടെ ഇപ്പൊ എല്ലാ ദെവസവും പോകുന്നുണ്ട് ഇന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല എനിക്ക് വേറൊരു ആവശ്യാെള്ളത് കൊണ്ട് ഇന്ന് ഞാൻ പോയില്ല നല്ല ക്ലാസ്സാന്നോ തര്ന്നേ ആണ് മറ്റ് സ്ഥാപനങ്ങൾല് അതായത് പൈസ കൊട്ത്ത് കുട്ടികള് പഠിക്ക്ന്ന സ്ഥാപനങ്ങളിലൊള്ള ഏ അദ്ധ്യാപകർ തന്നെയാ വന്ന് പഠ്പ്പിക്ക്ന്നേ നമ്മടെ സൈലം പോലുള്ള ആ എജുക്കേഷൻ പ്ലാറ്റ്ഫോമിലൊ ക്കെ പഠിപ്പിക്ക്ന്ന സാർമാരാ ഇവിടെയും വന്ന് പഠിപ്പിക്ക്ന്നെ അവർക്കാെള്ളെ ശ പൈസ കൊട്ക്ക്ന്നത് ഈ സ്ഥാപനം നടത്ത്ന്ന ഒര് ഗ്രൂപ്പുണ്ട് അവരാ കൊട്ക്ക്ന്നെ അവർക്കിപ്പ ഇതിന് ഫ്രീ ആയിട്ട് നടത്തുമ്പോ എന്തോ ബെനഫിറ്റ് അവർക്കൊന്നും കിട്ട്ന്നില്ലല്ലോ ഇല്ല അവർക്ക്ത്കൊണ്ട്ട്ട് പ്രയോജനല്ല അവര് അവർടെ ഇതിന്റെ കൂടെ അവര്ന്ന്ച്ചാ കുട്ടികളൊക്കെ അത്രെങ്കിലും ഉപകാരവാവട്ടെ എന്ന് വിജാരിച്ച് നടത്ത്ന്നേയ പക്ഷെ അങ്ങനെ ഫ്രീ ആയത് കൊണ്ട് തന്നെ അവ്ടെ അധികം പുള്ളാരും ഇല്ല ആർക്കും എല്ലാരും പ അതൊരു കാര്യമുണ്ട് രണ്ട് മണിക്കൂറല്ലേ ഒള്ളു ക്ലാസ് പക്ഷെ വേറൊരു ക്ലാസിന് പോയിട്ട് ഇതിലൂടെ പോവങ്കി അത്ര ഉപകാര ന്ന് വെച്ചാ എല്ലാ സാറന്മാരും നല്ല നല്ല വൃത്തിയായിട്ട് തന്നാ പട്പ്പിക്ക്ന്നെ അവര് ഓരോ അ വിഷയത്തെ പറ്റി നല്ല രീതി തന്നെ എല്ലാ ചോദ്യങ്ങളും നൽകി എല്ലാം നമുക്ക് നല്ല മനസ്സിലാക്കിയ തര്ന്നെ അവർക്ക് നല്ല അ ഇത് ഇത്ണ്ട് പരിശി നല്ല പരിശീൽനം കിട്ടി നല്ല കഴിവുള്ളവരവരെ അവടെ പട്പ്പിക്ക്ന്നെ
നീ മാ
നീ മാത്രേ പോവ്ന്നാെള്ളാേ അതോ നിന്റെ ഫ്രണ്ട് അങ്ങനെ വല്ലോ ഉണ്ടോ ആ എന്റെ ഒര് കൂട്ടുകാരി ഉണ്ട് ഞങ്ങൾ രണ്ടുപേരു കൂടാണ് ഇവ്ട്ന്ന് പോകുന്നെ പിന്നെ വേറെ കൊർച്ച് കുട്ടികൾ കൂടി ഉണ്ട്
അവിടെ അട്
അവ്ടെ അട്ത്തങ്ങനെ ഉള്ളതോണ്ട് നിനക്ക് ഉപകാരം ക്ഷേ ഇവ്ടെ അട്ത്തൊന്നും അങ്ങനൊന്നും ഇല്ല ആ ഇവ്ടെ എവിടേയും പോവ്ന്നില്ല ആ ഇവ് ഇവിടെ അങ്ങനെ അടുത്തൊള്ളത് കൊണ്ട് ഞങ്ങക്ക് ഉപകാരപ്പെട്ട് ആ ശരി